സുഖാണ് ഞാനിവിടെ കരണ്ട് ഇതായിട്ട് ഇക്ക് തോന്നുണ വൈഫൈ ആയോണ്ട് കറന്റ് പോയതാ തോന്നുന്ന് ഒന്ന് ഓണായി പിന്നെ മക്കള് വരുമ്പോ തിരക്കിലാ?
മക്കള് വല്യാല് വരുമ്പോ തിന്‌ നാലേ മുക്കാലാവും. ചെറു തിപ്പ വന്ന് ചായ കുടി വരുമ്പോത്തിന് ഞാൻ ചായ ഇണ്ടാ ഹോർ ലിക്സ് ഇണ്ടാക്കി വച്ചീനു
ആ
അവൻക്ക് അത് കൊടുത്തു പശു ഒക്കെ ഉണ്ടാവണ്ട് തറവാട്ടല് പശൊക്കെ ഉണ്ടാവണ്ട് രാവിലെപ്പ പാ ല് കൊണ്ടരും അപ്പൊ ആയ പാൽ തന്നെ അങ്ങട്ട് കലക്കി കൊട്ക്കും ന്നാ പാലു ആകും അതും കുടിക്ക
ആഹ് ബൂസ്റ്റോ ഹോർലിക്സോ മകൾക്ക് കൊഴപ്പലല്ലോ?
ത് തിന്നോ അപ്പൊ ഞാനയ്ക്കൂല അത് വെറത തിന്നാല് തിന്നാൻ പറ്റില്ല വള്ളേക്കടിക്കും ന്നൊക്കെ പറഞ്ഞങ്ങനെ ഉം
പിന്നെ വൈനേരം ന്തെങ്കിലും കടിണ്ടാ ക്കോ?
ഭക്ഷണം കഴിച്ചില്ലേ?
ഏ ഭക്ഷ ണൊക്കെഒന്നരക്ക് കഴിഞ്ഞു. പ്പ ചായ പരിപവാടിയാണ്. ഞാ നിസ്ക്കാരം കഴ്ഞ്ഞിട്ട് സംസ്കാരം കഴ്ഞ്ഞിട്ടാണ്ടെർങ്ങാന്ന് വിചാർച്ചു കൂട്ടാന് മീനന്നെ മീനും പച്ച റിയൊക്കെ തന്നെ വെണ്ടക്ക കറി ചെമീൻ കറി ഉം പിന്നെ മക്കളുണ്ടാവുമ്പോ പിന്നെ ചിക്കനൊക്കെ നിർബന്ധാണല്ലോ
ആഹ്
ആ പിന്നെ മോളാണ് മൂത്തത് ആൾക്കാരൊക്കെ?
ആഹ് മോളാണ് മൂത്തത് അവള് ഒമ്പാം ക്ലാസ് പഠിക്കണ ട്യൂഷനില്ലെ പത്താം ക്ലാസിന്
തന്നെ അ അപ്പൊ ടൂഷൻ കൊടുത്ത്ണ് ഒമ്പതുക്കും പത്ത്ക്കും
ആഹ്
കാരണം ഫുൾ എപ്പസ് ഉള്ളോർ െക്കന്നെ കിട്ണി ല്ലെയ്.
കിട്ടണില്ല.
മക്കള് നല്ലംപോലെ നിക്കണന്നാണ് അപ്പള നമ്മള് ടെൻഷനടിക്ക
അപ്പൊ രണ്ടാമത്തോളുംഅഞ്ചിലാണ്.
ആഹ്
ചെറുത് പ്പെൽക്കേജി വിട്ട് വന്നക്ക്ണു ആഹ് എല്ലാരും ഒരു സ്കൂൾ തന്നെ
തന്നെ
ഉം
പിന്നെ അമ്മ പ്പിം മ്മിക്കെണ്ടാ
ആ പ്പിം മ്മിംണ്ട് ഞങ്ങള് വേറെണ് ഓല് തറവാടിലാണ്. അവ്‌ടെ എളേ എളേഛന് ഓലപ്പാണ് ഞങ്ങള് വല്ല്യ വലിയതാണ് രണ്ടാൺമക്കളന്നെ ഉള്ളൂ പെങ്ങന്മാരൊന്നില്ല്യ ആഹ് അവിടെ പ്പ കുറ്റു പിന്നേ ഒയ് വില്ല ഓൽക് പശു ആ ഒക്കണ്ട് ഓർക്ക് ഇല്ലെയ് തീരൂല അവർക്ക് പിന്നെ പാല് പെരാൾകൂടേണ് പാല് കൊടുക്കല്
എന്നാലോ ആ പെരിംകുടിക്കെ നോക്കാനായിട് ഒരാളു വാണം.
ആ അത് നോക്കാന് ഇപ്പിം ഇമ്മിനെ ഓല് ഇപ്പ ഇമ്മപുല്ലുണ്ടാക്കും. ഉം ഇപ്പ വെള്ളം കൊടുക്കും വെള്ളം കൊണ്ടരും ബക്കറ്റ് ഇട്തൊ പിന്നെ വെച്കാണ്ട് കൊണ്ടുവരും പിന്നെ കുപ്പി ആള് മോറാനാണ് ഞാൻ അപ്പൊ കുറച്ച് മോറിയതാണ് അവിടെ അയിനന്ന്അത് മോറണെങ്കി അതിന്റെറെ ഇടങ്ങേർ എത്ര അറിയോ?
ആഹ് ഈ കുപ്പീല് പാല് നെയ്യ് അപ്പത്തന്നെ കഴുകാണേ ചൂടു വെള്ളത്തില് കഴുകിവെക്കണം
ആഹ ഇത് കൊടുക്ക്ണ . ഓലകത്ത് ചിലപ്പോ ചൂടൊള്ളൊക്കെ പാർന്ന് കാണ്ട് ചിലപ്പോ ഉരുക്കിക്കാണ്ട് തരും
ആഹ് അയ്നോട് നെയ്യെട്ടിട്ടേ അപ്പ തന്നെ കഴുകിവെക്കേണേ കെഴപ്പല്ല്യാ
ഒരു പോലെ മുറി എടുത്ത് ത്തിട്ട് അതിന്റെ ഉള്ളൊക്കെ ശരിക്ക് ഉച്ചുതൊക്കെണ്ടാവല്ലോ അതൊക്കെ ശരിക്ക് കഴുകീറ്റേ ഉള്ളൂ അയിന്റൊ െക്കവള്ളം പാർന്ന്കാാണ്ട് വെക്കാട്ടോ മേഷമേ.
ആഹ്
അല്ലേ തൂക്കപാത്രത്തിലല്ല ഇവിടെ അടുത്ത് തൊട്ട ക്കതും കൂടി കുപ്പീലാണ് ഉമ്മ പാർന്ന് കൊട്ക്ക
ആ കു
ഇപ്പ ഞ ആ കയ്കാനാണ് ഇപ്പ ഞങ്ങക്കും കൂടി മ്മ ല് പാത്രത്തിലോ അതിലോ തിലേലും കൊടന്നാ മതി പഷേലെ ഇബ്ട്ക്കും കൂടിമിത് കുപ്പിലാ കൊട്ന്നേര
എന്തോരു ബുദ്ധിമുട്ടാണ് ആ ഒരു പരിപാടി.
ആഹ് പിന്നെപ്പ ഈ പുല്ണ്ടാ ക്കാനൊക്കെ ഈ മഴക്കാലത്തൊന്നും പുല്ുണ്ടാക്കാനൊക്കെ ഭയങ്കര എടങ്ങാറാണേ
അള്ളാ മഴ പുല്ഇല്ലെങ്കിലും ഇടങ്ങറാണ് മഴ പെയ്താ പുല്ലും കൊതുകും ആഹ
യെയ്താ പിന്നെ പുല്ല് പൊന്തൂല
ആഹ മഴ പെയ്തി പശും കൊറേണ്ടാ അതൊന്നോ?
അല്ലേ രണ്ട് മൂന്നെണ്ണ ണ്ട് പശു.
ത
മൂന്നെണ്ണണ്ട് പിന്നെ ആടാള് നാലഞ്ചെണ്ണണ്ട് പശു കറക്കണ രണ്ടെണ്ണം കറക്ക
ആഹ് ഇപ്പക്കും മാ ഇപ്പാക്കും ഉമ്മാക്കും ണ്ടോ വഴിക്ക്? വഴിച്ചിട്ടാണ്.
ആഹ് വെച്ചിട്ടാണ് വെക്കാത്ത ചെറുപ്പം മുതലെ തിനോട് താല്പര്യാണ് അപ്പൊ പിന്നെ ഒന്നില്ലെങ്കിൽ ഒന്ന് കയുല്ല അതിന്റെ മുന്നേ ഇപ്പാക്ക് കയുലപാറഞ്ഞക്കണ്ട് കൊടു ഉമ്മാക്ക്വാണം പറഞ്ഞ് പിന്നിം മേടിച്ചതാണ്
ഇ കായിപശുനെക ഇക്കലക്കാരാണ് കൈവേദനയും കാൽ വേതൊക്കെണ്ടാവും. ഹ് കൈവേദനാവോയ് പശുള്ളൂ ഞങ്ങളെ കാ ഞങ്ങളെ വീട്ടില് ആദ്യം ഇണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പോ കെട്ടിച്ചു വിട്ടപ്പളെ മകന്റെ സൂര്യന്ന് ആദ്യത്തെ ആടോ ഈ ഭയങ്കര തരിപ്പാണ് കൈ
ആഹ് ഉപ്പയാണ് കറക്ടാ ഉമ്മ എന്നാലും രാ സുബഹിക്ക് പോകും കർക്കാന് ഇങ്ങനെ കുടികൊടുക്കാൻ പോകും ഓ അളക്കലൊക്കെ മ്മന്നെ അളക്ക
ബനല്ലകഴുകിവൃത്തിയാക്കിയല്ലാതെക ക ഇരാവിലെതന്നെള്ളപരിപാടി വിചാഇതാണ്
ആഹ് ഇപ്പ രണ്ട് മൂന്നട്ടം കേൾക്കും രാവിലെ തന്നെ അവിടെ പശുവിനൊക്കെ കയികിട്ടന്നെയാണ് കറ പിന്നെ ഉച്ചക്ക് രാവിലെപന്ത്‌ രണ്ട് മണിക്ക് തോടക്കും തോത്തിട്ട് കഴുകല് എന്നട്ട് ഇങ്ങനെ വള്ള ഇഷ്ടം പോലെ വേണം രണ്ടും മൂന്നും നാലും ടെഗൊക്കെ വെള്ളം അടിക്ക കഴിക്കനും ഇതിനൊക്കെ ആഹ നല്ല വൃത്തിയായിക്കോക്കും അടുത്തൊരു വാസനെ അങ്ങനെ ഒന്നും ഉണ്ടാവൂല്ല ഞങ്ങളവ്ടെ പശു ആടൊക്കെ ഇണ്ടെങ്കില് വൃത്തിലാക്കം ആഹ ഓസ് ഇട്ടുകാണ്ട് തന്നെ കഴക്കല്ല് ഓസ് ഇട്ട കാണ്ട് കഴക്കും പിന്നെ കോഴാളുണ്ട് തത്തണ്ട് ഒക്ക ഉണ്ട്
ആഹ കോയിക്കളൊക്കെ ണ്ടാവൂലേ
ആ് കോഴിക്കോളും ഉണ്ട് ഇവിടെ പിന്നെ ഒന്നുംല്ല ഇവിടെ മ ക്കൾക്ക് ഇഷ്ടല്ലഅവല് പറയും കോയിക്കളെ കൊണ്ടുന്ന കോയിക്കള്അപ്പിഇടുംഇതാകുംന്നൊക്കെ പറയും
ആ അത്രയും എല്ലാം താല്പര്യള്ള വെലിപ്പാന്റിംവലിമാന്റിം മക്കളല്ലേ?
ആഹ് ഓൾക്ക് ഓൾക്ക് ചെറുപ്പം മുതലേ ഈ കണ്ണാളോടും ആളോടും ഒക്കെ ഭയങ്കര കൊഞ്ചിച്ചിട്ടും കൊഴഞ്ഞിട്ടും വർ ഇ മ ടീൽ വച്ചിട്ടൊക്കെയിനി ഇപ്പൊ ഞങ്ങള് വേറെ പോന്നോണ്ട് ഇപ്പൊ അങ്ങന അങ്ങനെ ഇടത്ത് മഴക്കെആാവുമ്പോളേപോകാൻ പറ്റൂലല്ലോ ഈ പേരുത്തന്നെയാണ് ന്നാലും
ഉം
ഓലെ പറഞ്ഞേക്കല് കഴിഞ്ഞാ പിന്നെ ഒരു പണിയൊക്കവടേ ആകപ്പാട് ഇതല്ലേ ഓരോ യുദ്ധം കഴിയുമ്പോതന് ആ ഓലേ ഇതം കഴിയുമ്പോതിന് ഓല് പോയികയ്ഞ്ഞിട്ടോരു പിന്നെരു സമാധാനം ഇണ്ടാവാ
ആ് പിന്നെവരുംമ്പോള്തെന്ന്ഓള്ക്ക് നേറെഅഞ്ചിഞ്ച്ന്കണ്ടല്ലെ അതിനക്കായിവല്യടെൻഷന
ആ പിന്നെ ഒരു വന്നാഞ്ഞിട്ടും കഴിട്ടില്ലെങ്കിൽ അയിലും ബേജാറാ പിന്നെ വിളിക്കാൽ എടുത്തും മാഷുമാരിക്ക് വിളിക്കാൽ എടുത്തും അങ്ങനെയൊക്കെയാണ്
അ െതന്നാണ് എന്തോരു ടെൻഷനാച്ചിട്ട ഇപ്പത്തെ കാലത്ത് മക്കളെ കൊണ്ടാക്കാനും മക്കളെ വളർത്താനും ഏറ്റവും വലിയ പണിപ്പോ
ആഹ പിന്നെ സ്കൂള് വിട്ട് വരുമ്പോതേന്ന് മക്കക്ക് ചോറാണോ കൊടുക്കല്?
ഏഹ്
സ്കൂളിട്ട് വരുമ്പോതിനും
അല്ല എനിക്കൊരു എനിക്ക് മോനെ ഇവിടെ എറണാകുളത്താണ് പഠിക്കണതേ അഹ് ന്നേള്ളൂ അഹ് ന്നേള്ളൂ ഇരുവത് വയസ്സ് അഹ് ആ അപോൻ ഒന്റതായിട്ടുള്ള അപ്പൊപനിയായിട്ട്ആള് നാട്ടിലെത്തിയിക്കിന്ന്
ആഹ കല്യാണംഒന്നും ഉണ്ടാക്കാനായിട്ട്ണ്ടാവില്ലഅല്ലെ
ഇല്ല ചെറിയ കുട്ടിയല്ല ആ കുട്ടിയല്ലേ ഓൻ പഠിക്കട്ടെ പത്തിരുപത്തേഴ് വയസ്സാവട്ടെ ഓനക്ക് ഇപ്പൊ ഈ മൂന്ന്കൊല്ലത്തെ കോഴ്സ്കയ്യിഞ്ഞിട്ട്ഇഞ്ഞും പഠിക്കാനിണ്ട് അത് കഴിഞ്ഞിട്ട് വല്ലജോലിയും കിട്ടട്ടെ എന്തെങ്കിലുംആവട്ടെ ഉമ്മാന്റെകൈളിച്ചിട്ടേയ് ബാപ്പാന്റെയുംഉമ്മനെയുംകണ്ട് പ കെട്ടിക്കാൻപറ്റില്ലാലോ
ഹേ അന്നേ പറയണേ അങ്ങക്കൊന്നും പഠിക്കാൻ പറ്റീല്ലറിയ ഈ മക്കളേലും പഠിക്കട്ടെ അറിയ
ആ മക്കള് പഠിക്കണോ ഇവർക്ക് പഠിക്കാൻ താല്പര്യം വല്യ കുഴപ്പല്ല ഇവിടെ യങ്ങനെ എ ആഹ് അല്ല ഇവിടൊള്ളൊരു ഗ ഗൾഫിനെ കാ പ്പനുംഗവൺമെന്റ് ജീവനക്കാരാണ് ഈ തറവാട്ടില് മൊത്തം അതുകൊണ്ട് പിന്നെഒന്റെ ഒപ്പൊക്കെമാഷാണ്. അത് വല്യ ബുദ്ധിമുട്ട്എനക്ക് ഇണ്ടായിട്ടില്ലപഠിപ്പിക്കാനോ പഠിക്കാനോ പോഴ്സ്എടുക്കാനൊന്നും തിരഞ്ഞെടുക്കാനാന്നുംഓന്ക്ക് ഓന്റെഇഷ്ടത്തിന ഓനെടുത്ത്
പഠിക്കാൻ താല്പര്യംല്ലോൽക്ക് നമ്മള് എത്ര കാര്യല്ലല്ലോ ഓല് പഠിക്കും
ആഹ ഗൾഫുള്ളമക്കൾക്ക് അങ്ങനെ പഠിക്കാനൊക്കെഇർതാവുവേ ഉം ഗൾഫില്തന്നെ
തന്നെയാണ് പഠിച്ചാ ഇർന്ന കരുത്യ പഠിച്ചാ കര്തി പഠിച്ചരിക്ക
പഠിക്കുചെയ്യും ഓല കാര്ത്തിനും ഓലക്ക് എല്ലാത്തിനും പറ്റും എല്ലാത്തിനും ഒരുക്ക് പറ്റും, നമ്മളെ കാര്യത്തി നമ്മളെന്തേലും പറഞ്ഞ ഓല് ചെയ്യൂല. ഓൽ സ്വയം തീരുമാനിക്കണം എന്നാൽ ഓൽക്ക് എന്തിനേക്കായും വലിയ എ ചെയ്യാനറിയ ആഹ അതെന്ത് കാര്യായിക്കോട്ടെ ഒരു മൊബൈലൊക്കെയങ്ങട് കൊടുത്തൊക്കെ ചെയ്
ആഹ അത് ഇവിടെഅങ്ങനെ തന്നെയാണ് മൊബൈൽഇപ്പഞാനിപ്പോ ഇതടെവെച്ചാഎടുക്കും കാണാൻ അവർക്ക് യൂട്യൂബും ഇൻസ്റ്റും ഒക്കെ തുറന്നതില് എല്ലാ ഞമ്മളക്കാട്ടലും ഓൽകറിയ ഉ അറിയഓൽക്. പിന്നെ ങ്ങളെ നാട്ടില് ചക്കിം മാങ്ങക്കെ കിട്ടോ
ഏ ചക്ക ഇന്റെ നാട്ട്ക്ക് കിട്ടോ ഇവിടെ മാങ്ങ എല്ലം കിട്ടും മാങ്ങ ഇന്റെ നാ ചക്കക്കല്ല സീസണലോ അങ്ങക്ക് ആർക്കും വിടാൻ പറ്റൂല അത്രയും വേണ്ടാതെ മുറ്റടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമാവും
ആഹ ആ ഇവിടെ അങ്ങനെ തന്നെ ച ഇഷ്ട്ടം പോലെണ്ട് മഴ ആയ്ട്ട് ഒക്കെ വള്ളം കുട്ച്ച്ട്ട് രസംല്ല ഇപ്പ ച
ചക്കാക്കൂ ഇങ്ങക്ക് പശു നല്ലഅല്ലേ
ആഹ് പശുവിനല്ലതാണ് പശുവിന് കൊത്തി ചോർക്ക് കൊടുക്കും.
ഉം ആഹ ആയൊക്കെ പിന്നെ അത് അത്രയും കാലം വർഷക്കാലത്ത് ബസ്സ്‌ വരും.
പിന്നെ ഇപ്പോ ഇവിടെ റംബൂട്ടാ കഴചീനൂ അതിപ്പോ ഞങ്ങൾ കുട്ടികൾക്ക്കഴിക്കാ തിന്നാനൊക്കെ കിട്ടി പിന്നെ ആ പിന്നെ കൊർച്ച്ണ്ട് കഴിഞ്ട്ട് ആദ്യായിട്ട് കായ് ചിന്നന്ന ഇവിടെ കൂട്ടരിന്നിടുത്ത് ഇപ്പോമുന്നേകുഴിച്ചിട്ടതേനു
അവിടെ തയ്യ് വെച്ചതെ അയൽവാസീന്റെ മരോളി എനക്ക് തയ്യ് കൊടുത്ത വച്ചത് ഓലോട ഉണ്ടായിട്ട് എന്നിട്ട് ആ തയ്യില് നയിന്റെ ആങ്ങളൊക്കെ വന്നിന്ന് പറയും വെട്ടാൻ പറയും ആ കായക്കൂല കായക്കുല തയ്യമാലാ കൊല്ലം കായ്ച്ച് കായ്ച്ച്ട്ട് കൊഴപ്പല്ല നല്ല മധുരംക്കെണ്ട് തക്ഷി ന്നാടനല്ലെ അതിന്റെതായിട്ടുള്ളോരിത്ണ്ടാവും ആ ബുദ്ധിമുട്ട് ചെറുതായിരുന്നു കുരുമൊട്ടിട്ടേ ഒട്ടിപ്പൊടിച്ചിട്ട് അതാണ്
ഇത് കുരുമൊട്ടാത്ത സൈസാണ് കുരുമന്ന് വേറ്ട്ട് കിട്ടും
അതാ നമ്മളെ ഒട്ട് വെച്ചാല് ഒട്ടുതയ്യി വാങ്ങിവെച്ചിട്ട്ണ്ട് ഞങ്ങ കുരൂമതൊട്ടാത്തി വേഗം ഊരി ഇതുപോലെ ന്നല്ല ന്നല്ല വലുപ്പോം ഉണ്ടാവും
ആഹ് ഇത് പിനെ കുരുമന്ന് കിട്ടും ഉള്ള് ന്നല്ല മധുരൂണ്ട് ആഹ പിന്നെന്ത് വവ്വാലേള് കണ്ട്കാണ്ടേ വവ്വാലേള് കടിച്ച്ങ്ങാണ്ട് ഓരോ ന്നിങ്ങനെ വെച്ചു അതോണ്ട് കുട്ട്യേക്ക് കയ്ച്ചാൻ കിട്ടി
അല്ലങ്ങള് വലടോ
ഇല്ലേ വലടാൻ പറ്റൂലേ വല്യ മരാണ് അതുകൊണ്ട് വല ഐമക്ക് എത്തൂല്ല എന്നായ്ക്കോട്ടെടോ
ആഹ ആയ്ക്കോട്ടെ ഉ